ആഹ് കേൾക്ക്ണില്ലേ ആഹ് കേൾക്ക്ണ്ട് അവിടെ കേൾക്ക്ണ്ല്ലേ ആഹ് എന്തൊക്കെ വിശേഷം സുഖം സുഖം
അങ്ങനെ പോവുന്നു ഉം എന്താ ഭക്ഷണക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചിരിക്ക്യാണ്
ഏഹ് എന്താ ഫുഡൊക്കെ
ഫുഡന്താ ട്രോളിങ്ങെക്കെ ആയിട്ട് മീനൊന്നും കിട്ടിട്ടില്ല
ഏഹ്
ഇന്ന് പ ഇന്ന് പച്ചക്കറികളൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു
ഏഹ് അശരി ശരി ഇപ്പൊ ഫ്രീ ടൈം ആയിരിക്കൂല്ലേ ഇവിടെ ബീഫ്ണ്ടായിരുന്നു ബീഫ് കറി ബീഫ് കറി ഉണ്ടായിരുന്നു ഇപ്പൊ അതും മുട്ടിം പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ കൊറെശെ ആഹ് ആ ആഹ് കൊറേ കൊറച്ചൊക്കെ ആഹ് പിന്നെ കൊ കൊറേസം കൊറച്ചോസം വീട്ടിൽ പോയി നിന്ന് പിന്നെ പെരുന്നാള് ലീവിനാ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ കൊറെശേ വെക്കെള്ളൂ
അല്ല നമ്മളപ്പോ ഫസ് വേവിച്ച് വെച്ചിട്ടാണോ നിങ്ങള് വെക്ക അതോ അതേപോലെ തന്നെണോ
അല്ല ഫ്രി ഫ്രിഡ്ജ്ല് അങ്ങനെ വെക്കും ഫ്രീസറില് കട്ട ആക്കി വെക്കും അതുപോലെ തന്നെ
ഫ്രിഡ്ജില് പച്ച അങ്ങനെ വെക്കല്ലേ ആഹ് വേവിക്കാതെ അത് ചോദിച്ചു ആഹ് എന്നിട്ട് നമുക്ക് വേണ്ട്പോ അങ്ങനെ കൊറച്ച് കൊറച്ച്
അഞ്ചോസം വീട്ടിൽ പോയി വിരുന്ന് നിന്ന് പിന്നെ ഞാന് ആഹ് ഫ്രിസറിസ കൊറച്ച് കീസിലാക്കി കവർലാക്കിയാണ്ട് വെക്കും കൊറേശെ കൊറേശെ അങ്ങനെ വെക്കും നമുക്ക് ഒരു പ്രാവശ്യം വ കള്ളതായിട്ട് അങ്ങനെ ആക്കി വെക്കും അപ്പൊ പിന്നെ എടുത്തുടെ സ്ഥിരായിട്ട് വെക്കൂല ഓരോ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഒരൂസം രണ്ടുസം പച്ചക്കറി എന്തെ വെക് ക്കും പിന്നെ അങ്ങനെ വെ വെക്കുന്നതാണ്
ഡെയിലി ആവുമ്പോ നമക്ക് ഇഷ്ടണ്ടാവുലല്ലോ ആഹ് ആഹ് മടുപ്പ് വരില്ല അതെ ഉം
തോന്ന ആള് വീട്ടിൽ തോന്ന ആൾക്കാരില്ലായ്ത്തന്നോടെ ആഹ് പിന്നെ അല്ലാതെ വേണ്ടല്ലോ മക്കളെ പ്പ ക്കോരോ ആഹ് ണ്ടാവും പിന്നെ മക്കക്കൊക്കെ കൊറെശെ മതിയല്ലോ ഓരോ കഷ് ണം വാ ഓലൊക്കെ ഇങ്ങ കൊറേശേ കൂട്ടൊള്ളൂ. ആഹ് ഉം തോനൊന്നും കഴിക്കൂല. അപ്പൊ ഒരോസം വെച്ചാതന്നെണ്ടാവും രണ്ടോസം കൂട്ടാന്.
ആഹ് അയ്ശെരി ഞാന് ഞാനത്പോലെ കഴിക്കില്ല. മക്കളൊക്കെ കഴ്ക്കും ഞാന് ബീഫ് കഴിക്കില്ല.
മോക്കോക്കെ ഇഷ് ട്ടാണ് മോ വല്ല്യാ മോക്ക് ഓക്ക് ഇങ്ങനെ എന്തെങ്ക്‌ലും വാണം ബീഫ് കൊയ് കൊയ്യോ ബീഫ് മുട്ട് അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി ഒന്നട് മക്കക്ക് അങ്ങനെണല്ലോ പച്ചക്കറിയാ കഴിക്കണ്ടത് പക്ഷേ പറിയാ പക്ഷേ മക്കക്ക് എന്തെങ്ക്‌ലും വാണം പഷെ തോനെ വേണ്ട ഒരു ചെറ്തായ്റ്റ്.
അതെ അതെ അത അവര്ക്ക് ഇഞ്ഞി ഒന്നു. പിന്നെ ഒന്നുല്ലെങ്കില് അവര്ക്ക് മ്മളെ ഉപ്പേരിം കറി ഒന്നും പറ്റ്ല്ലല്ലോ.
പറ്റൂല ആഹ് അതന്നെ പച്ചക്കറി.
അപ്പള വല്ല്യ കെഴങ് ഒന്നു ഇല്ലെങ്കി അപ്പൊക്കെ. ഒന്നുല്ലെങ്കി അപ്പവെ കെഴങ്ങേങ്കിലും പോര്ച്ചോട്ക്കേണ്ട്യെരും.
വടെ മു ഒന്നുല്ലെങ്കിലും മുട്ട പൊരിക്കണം ഒന്നുല്ലെങ്കി പിന്നെ അതൊക്കെ പിന്നെ അമ്മള്. ട്ട് കൊണ്ടന്നു. ക്കുഅല്ലോ അല്ലെങ്കി ഇന്നെ അങ്ങനെണ്ടാവും ഉം അപ്പൊ അത് ആഹ്. പിന്നെ ഇതെന്നെ ഉസ്കൂൾക്കൊക്കെ ക്കെയങ്ങ് പൊര്ച്ചത് ആഹ് അതൊക്കെനെ കൊണ്ടോവാ. ഇ അല്ലാതെ പച്ചക്കറിയൊക്കെ ഉപ്പേരികളൊന്നും കൊണ്ട് പരിപാട്യനെല്ല അത് കൊണ്ടോണെ പ ഞാൻ ചെൽപ്പോക്കെ പറിം. ഉം ഹ് വൻ പച്ചക്കറിന്നാലേ ഭംഗിണ്ടാവൊള്ളൂ ന്നൊക്കെ. പറിം ചെൽപ്പം യൗടെ ഓലോട് വെർതെ പറിം കൂടി ട്ടാൻ വേണ്ടിട്ട് ഹെ അതന്നെ.
പച്ചക്കറിയള് എലക്കറിയൊന്നും പറ്റൂലല്ലോ കുട്ട്യാൾക്ക് എലക്കറി തീരെ.
ആഹ് അതന്നെ ഉം ആഹ് അതന്നെ മുര്ങ്ങൊക്കെണ്ട് വീട്ടില് മുര്ങ്ങൊക്കെണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും മുര്ങ്ങ തിന്നണം മുര്ങ്ങന്നലേ സൗന്ദര്യം കൂടുംന്നൊക്കെ പറിം. യൗടെ ഉം അപ്പൊ പറിബോ വന്ന് കെ ആഹ് അ വീട്ടിലതൊക്കെണ്ടോ?
ആഹ് വീട്ടില് രിങ്ങണ്ട് ചീര ചീര ഇത്പോലെ. കടെന്ന് വാങ്ങിക്കൊണ്ട്രും അല്ലെങ്കി എന്റെ വീട്ടില്ണ്ടാർന്നു അവ്ട്ന്ന് കൊണ്ടുബോ വെരുമ്പളൊക്കെയ്. കുട്ട്യാൾക്ക് കഴിക്കാൻ ഭയങ്കര മട്യാ.
ആഹ് അയ്ശരി
അവര്ക്ക് പിന്നെ ചെറിയ മക്കക്ക് പിന്നിം കൊഴപ്പെല്ല വെല്ല്യോര്ക്കൊന്നും തീരെ പറ്റ്ല്ല.
ആഹ് ഉം പിന്നെ. പ്പരോക്കെണ്ട് വീട്ടിലൊക്കെ പോയി ഇൻക്ക് രണ്ടാളെ ഒള്ളു പിന്നെ ഇവടെ ഇങ്ങക്കൊ?
എൻക്ക് ചെർത് ട്വിൻസസാണ് ട്വിൻസാണ് ന്നാല്. ലളണെയ് ചെർത് ടിൻസാണ് ഉം.
കൊറെ ബുദ്ധിമുട്ടായോ?
ആഹ് ഏഹ് ബുദ്ധിമുട്ടാവാതെ ന്നറിണ്. ന്നാല് വയസ് അഞ്ച് വയ വെയ്സായി അഞ്ച് വയസായി ആൺമക്കളാണ് ആഹ് അതെ അതെ അതെ.
ആഹ് ഓരോ മഗുട്ട് ഓരൂടി ആവ്മ്പോ കൊർചൂടി ഒര്.
ആഹ് അതെ അതെ. അഞ്ച് വർഷൊക്കെ പോയി കിട്ടാനെയ് കൊർച്ച് എടങ്ങേറായി.
ഉം. ഉം. ഇപ്പൊ നെയ്സഴ്റിലാവും.
ഇപ്പൊ യു ക്കെ ജി, ആ യു ക്കെ, യു ക്കെ ജി ലായ്.
യു കെ ജി ലാണ്.. ഹെ അയ്ശെരി ഇപ്പൊ പോയി കഴിഞ്ഞാല് ഫ്രീ ആയിരിക്കുംലെ. എല്ലാരട് പോയാല് സെഫാണ്.
ഇപ്പോ ഫ്രീയാണ്. ആ.
ആ, ഹഹ ഈ ഒര് ടൈമിൽലെ.
ഉ
ഉ
ഈ ടൈമിലിൽ ഒള്ളു ഫ്രീ. വന്നാ വേണ്ടി വരും. ഇപ്പ കട പിന്നെ ഒരു കണ്ണല്ലേ കണ്ണ് ഓണരണെങ്കിലും വേണം.
ഉം. ഉം. ഗെയിം ഒക്കെ കളിക്കോ?
ഓ, ഗെയിമും, റിൽസും, ഒക്കെ വേണം. യൂട്യൂബയിട്ടും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്.
ഉം.
ഞങ്ങളിവിടെ എടുത്ത് വീട്ടിലെ താത്ത അ തുപോലെ പെരുന്നാക്കൊക്കെ ക്ഷണം ഉണ്ടായിരുന്നട്ടോ. ഞങ്ങൾ പോവാറുണ്ട് അടുത്ത വീട്ടില്. എടുത്ത് ഒന്ന് രണ്ട് വീടുണ്ട്, അവിടെ പോവും. ഓണത്തിനവർ ഇങ്ങട് വരും.
ആഹ, ആഹ, അത് ശരി. ഒക്കെ ഒരു സന്തോഷല്ലേ. ഓ ഉണ്ട്. പിന്നെ തൊട്ട അടുത്തൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ആൾക്കാർ
ആ, ആയി
ഇ കാലത്തൊക്കെ ഫ്രണ്ട്സിന്റെ വീട്ടക്കൊക്കെ പോകനു. പിന്നെ ഇപ്പൊ അങ്ങനെ തോട്ട അയൽവാസി അങ്ങനൊന്നും ഇല്ല അതൊണ്ട് പിന്നെ ഇണ്ട്പളന്ന ആഹ് ഇണ്ടാണ്ട ഒക്കെ രസാണല്ലോ, സ്കൂൾ പഠിക്കണ കാലത്തൊക്കെ പോവനും അവര് എന്റെ വീട്ടി വീട്ടിക്ക് വരും. ഞാൻ ഓലെകൂടെ ഞങ്ങൾ ഓലെ വീട്ട് ക്ക് പോകും.
ഏ, ഞാൻ എന്റെ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്സ ആളൊ ഒക്കെ പിന്നെ അധികം പിന്നെ
ആ, ആ.
ഞങ്ങളെ ആളുകളാണ്. അപ്പൊ അവര് വീട്ടിൽ ചെല്ല ഞങ്ങൾ അ, ഒരു പക്ഷേ ഒരു ചോറ്റു പാത്രത്തുനിന്നാണ് ചോറും കൂടിയും കഴിക്കാറ്ട്ടോ. നല്ല രസമാണ്. പക്ഷെ സ ഒരു ഒരു ദിവസം അവരെന്നേ പറ്റിച്ചു ഒരാള് പിന്നെ ബീഫ് കൊടന്നിട്ട് അവര് ചിക്കൻ ആ ണ് പറഞ്ഞിട്ട് തന്നു. ചിക്കൻ ആ ണ് പറഞ്ഞിട്ടു.
ആ, ആ, ആ, ആ.
അ, ഇലയൊക്കെ ഇട്ട് തിന്ന് കഴിഞ്ഞപ്പ ഒന്നിറങ്ങാനായപ്പോഴ അവൻ ചിരിച്ചു. അയിൽ ഇമ്മൾ കഴിക്കാത്ത ഭക്ഷണം ആവുമ്പോ നമക്ക്, ആ, മാറ്റണ്ട് മാറ്റണ്ട് നമ്മള് കഴിക്കാത്ത ഭക്ഷണം ആകുമ്പോ നമുക്ക് പറ്റില്ല. എന്താണെങ്കിലും ആ ഇയ്ക്ക് ആദ്യം മനസ്സിലായില്ല. ആദ്യം മനസ്സിലായില്ല. പിന്നെ ആണ് മനസ്സി മനസ്സിലായത്, എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടാണ് ബീഫൊക്കെ.
അത് ചിലരുണ്ട് ഇപ്പ അങ്ങനെ നമ്മളെലന്നെ ചില കഴിക്കിഷ് ഇഷ്ടപ്പെ ഇഷ്ടമല്ലാത്ത ഓലുണ്ട് ബീഫ് എത്രയോ ആൾക്കാര് കഴിക്കാത്ത ആഹ് ഇഷ്ടമല്ലാത്തവരുണ്ട് ചിലർ തടിക്കന്നെ പറ്റാത്തവരുണ്ട് അങ്ങനെ ഒക്കെ ഇണ്ടല്ലോ
ആഹ് പലോർക്കും ഉണ്ട് പറ്റും ഇഷ്ടപ്പെടാതെ അനിയത്തി വെറും ബീഫ് ബിരിയാണിടെ ആളാ അതെ എനിക്ക് മട്ടനും പറ്റില്ല മട്ടനും പറ്റില്ല
ആഹ് മട്ടൻ ചില ആൾക്കാർക്കൊ ഒക്കെ പറ്റത്തതുണ്ട് നമ്മള ഇടയിൽ തന്നെ ആൾക്കാർക്കൊക്കെ
പ്രസവിച്ച് കിടക്കുമ്പോ അമ്മ ആ പിന്നെ
ആഹ് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മള് കഴിക്കുവല്ലോ മട്ട
സംഭവങ്ങളൊക്കെണ്ടല്ലോലേ ഇങ്ങളും മറ്റേതും മറിച്ചതും അന്ന് ഞാൻ കഴിച്ചറില്ല ഞാൻ കഴിച്ചറില്ല അതൊണ്ട് സംഭവം ഉണ്ടാക്കി തരൂലെ നമക്ക് അപ്പൊ എനിക്ക് ചിക്കൻ ഇട്ടിട്ടൊക്കെ ഇണ്ടാക്കി തന്നീര്ന്ന്
ഏഹ് അയ് ശരി മരുന്നാണ്ന്ന് പറയും ആ ടൈമിലൊക്കെ ആഹ് മട്ടനൊക്കെ പലേതും കാട്ടിയാണ്ട് തരും
പിന്നെ ചിക്കനന്നെ ഞാന് നാടൻ കോഴില്ലേ നാടൻ കോഴി ഉണ്ടാവില്ലേ
ആഹ് നാടൻ കോയിന്റെ ഇണ്ടാവും ഇണ്ടാവും ചീരാകഞ്ഞിന്നൊക്കെ പറയും ഇവിടെ
ഞാനേ നാടൻ അതും ഇഷ്ടല്ല എനിക്ക് ഇനിക്ക് ആ ബ്രോയ്ലർ ഇല്ലേ നമ്മളിങ്ങനെ വാങ്ങ
എന്താല് കോയിനെ കണ്ടാ ഞമ്മക്ക് ഇനിക്ക് ഞങ്ങളെ വീട്ടില് ഇങ്ങനെ കണ്ട കോയിനട് അറ അമ്മക്ക് ഒരു എടങ്ങറാണ് സംഭവം നമുക്കൊരു കഴിക്കാൻ തോ
കണ്ടതായിട്ടല്ല എനിക്ക് നാടൻ കോഴിയേ പറ്റില്ല ഇനിക്ക് ബ്രോയ്ലറ് ബ്രോയ്ലറ് നമ്മള് വാങ്ങില്ലേ കടേന്ന് വാങ്ങി കൊണ്ട് വരില്ലേ അത് മാത്രേ പറ്റ
അതാണ് ശരിക്കും നല്ലതല്ലാത്തത് ന്ന് പറയും എല്ലാരും അങ്ങനെ അല്ല ഇതിനെ കു ത്തിവെച്ചാണ്ടാണ് പെട്ടെന്ന് വളര്ണതാണ്ന്നൊക്കെ പറയും അങ്ങനൊക്കെ പറയല്ലോ
അതെ അതെ
എന്തപ്പ ചെയ്യണ് നമ്മക്ക് വായക്ക് പിടിക്ക്ണല്ലേ തിന്നാൻ കെയ്യൊള്ളു ലേ
ചെറുപ്പത്തില് ഓരോന്നാട് ശീലാവല്ലേ പിന്നെ അതങ്ങനെ കഴിച്ചോണ്ടിരിക്കല്ലേ എന്റെ അനിയത്തിക്ക് അതുപോലെ പാല് പറ്റില്ല അനിയത്തിക്ക് അവള് പാല് കൊണ്ട് പായസം ഇണ്ടാക്കിയ പറ്റ റ്റില്ല പക്ഷെ ഐസ്ക്രീം കഴിക്കും അതൊക്ക ഒരോ ഇതാണ് അപ്പൊ ഞാൻ പറയും ഐസ്ക്രീമ് ഞാൻ പറയും ഐസ്ക്രീം പാലോണ്ടല്ലേ ഇണ്ടാക്ക്ണത് പറയും അപ്പൊത് കു ഴപ്പല്ല പാല് പായസം വെച്ചാ പറ്റില്ല
പലേ സാധനും ഉണ്ടാക്ക്ണ്ടല്ലോ പലേ ഉൽപന്നങ്ങളും ഉണ്ടല്ലോ
ഏഹ് പിന്നെ ഉണ്ടാക്കില്ലേ അതെ അതോണ്ടന്നെ പിന്നെ മോര് അവൾക്ക് മോര് കറി പറ്റും അപ്പൊ ഞാൻ പ ഞാൻ പറയും പാല് കേടന്നിട്ട് ട്ടാണ് മോരാവ്ണത് അണക്ക് കേടന്ന തൊള്ളൂ പറ്റാ നല്ലത് പറ്റൂലല്ലേ ഞാനോളെ കളിയാക്കൊയ് അങ്ങ അങ്ങനൊക്കേണ്
അങ്ങനെ ആഹ് അതെ വേറെ പിന്നെ എന്തൊക്കെ ആഹ് വരാന് ഇപ്പം ഒരാള് ഇപ്പ അംഗലവാടിലാണ് മൂന്നേകാലൊക്കെ ആവുമ്പോ പോകണം പോവും ടൈമായിക്കൊണ്ട് നിക്ക്ണ്ട് ഉം ന്ന ഒക്കെ ന്നാല് ഉം ഉം ഓക്കെ ന്നാല് ടൈമ് ആയിണ്
ശരി ശരി ശരി
ഉം